ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ എന്തോ എടുക്കുവാ
ഞാനിവടെ ങ്ങനെ കെടക്കാണ് ഇപ്പൊ പണിയൊക്കെ കയ്ഞ്ഞിട്ട് ഇങ്ങനെ ഇവടെ
എന്താണ് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് ഇന്ന് പൂള വൈന്നേരം മക്കളൊക്കെ സ്കൂള്ട്ടെന്നപ്പൊ പൂള പുയ്ങ്ങീട്ട് ഞാന് വറവിട്ടെടുത്ത് മൊളകും
ആ പൂള മീൻസ് കപ്പയാണോ
ആഹ് കപ്പ കപ്പ ഞങ്ങള് പൂളന്നൊക്കെ പറയും
ആ അത് ഒത്തിരി പേരുടെ കേട്ട് ഞാൻ
ആ കപ്പയാണ് കപ്പ പുഴുങ്ങിയതും ക കപ്പ പുഴുങ്ങിട്ട്- പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും കടകൊക്കെ ഇട്ട് വറ് വ് ഇട്ടിട്ട് അല്ലെങ്കി പിന്നെ മീൻ കറിയോ ബീഫ് കറിയൊക്കെ വേണം മക്കൾക്ക് പിന്നെ അതൊന്നും വലിയ ഇഷ്ടല്ല ഇങ്ങനൊക്കെ ആക്കിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ട- കടുകിട്ട് വറവിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ട നല്ല കായം പോലെ ഉണ്ടാക്കിയ എടുത്തിട്ട് ഭയങ്കര ഇഷ്ട
ആ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമല്ലോ ബീഫ് ബീഫ് വെച്ചിട്ട് ബീഫ്
ഉണ്ടാക്കും ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ കപ്പ ബിരിയാണി
ആഹ് ഇവിടെ ഉണ്ടാക്കാറുണ്ട് എടക്ക്
ഞാനിതു വരെ ബിരിയാണി ഉണ്ടാക്കി പിന്നെ എന്താറിയോ കുട്ടികൾക്ക് എല്ലാവർക്കും അതിഷ്ടപ്പെടൂല പിന്നെ നമ്മള് വെറുതെ ഉണ്ടാക്കി കിട്ട് കാര്യല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഉണ്ടാക്കി നോക്കണം ചെറുതായിട്ട് ഇത് ഇട്ട് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം അപ്പോയ്തേക്കും ഇത് റെസി പ്പി നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയാൽ മതി
ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കിെയെടുക്ക
ആ അതെ മസാലയൊക്കെ ഇടണം പിന്നെ കുട്ടികക്ക് ഇഷ്ടമില്ല അറിയാലോ ഇപ്പം ചില മസാലയും പിള്ളേർക്ക് ഇഷ്ടം പ്പെടത്തില്ലല്ലോ അങ്ങനത്തെ ഇടരുത് അല്ലാതെ ഉണ്ടാക്കിയാലും മതി ഈ നന്നായിട്ട് എങ്ങനാണോ കുട്ടികൾ കഴിക്കണം അതുപോലൊക്കി കപ്പയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി ചെലര് വറുത്ത് മിക്സ് ചെയ്യും
അങ്ങനെ അങ്ങനെ ഉള്ളി വന്ന് അങ്ങനത്തെക്കെ ഇടണോ
ആ ഉള്ളി ഇഞ്ചി അതൊക്കെ വേണം അത് നമ്മള് കറി പോലെ തന്നെ ഈ കപ്പ കപ്പെറ്റ് നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോം സപ്പറേറ്റ് വെക്കില്ലേ
അതുപോലെ തന്നെയാണ്ല്ലേ കപ്പയന്ന് മാത്രേ ഉള്ളു ബീ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കി നോകീട്ടില്ല
ആ കപ്പയാണെന്നുള്ള ഒറ്റ വ്യത്യാസമള്ളൂ നമ്മള് ബിരിയാണി റൈസിന് പകരം അവിടെ കപ്പ കപ്പ ആയിന്നെ ഉള്ളൂ
അങ്ങനെയള്ളൂല്ലേ എല്ലാരും ഇങ്ങനെ പറയണ കേൾക്കാ നമ്മളെ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാന് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല കപ്പയും ബീ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിലോട്ട് ബിരിയാണി മസാല ഇടാൻ അത്രേ ഉണ്ടാവുള്ളൂ അത്
ആഹാ അല്ല ചിലർക്ക്‌ അത് ഒരു തവണ ഉണ്ടാക്കിയൊക്കെ നോക്കി പിള്ളേർ കഴിക്കുമെങ്കിൽ പിന്നെ ഉണ്ടാക്കി അതും വലിയ എമൗണ്ട് ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിലേ കളയേണ്ടി വരില്ലേ ക
നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും കാട്ടിയത് കഴിക്കണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് കഴിക്കും എങ്ങനെയെങ്കിലോക്കെ ആയിട്ട് അവരത് കഴിക്കൂലല്ലോ പിന്നെ അത് ഫ്രിഡ്ജ് വെച്ചിട്ട്ങ്ങനെ പിന്നെ പിറ്റേ അത് കൊണ്ടുപോയി തട്ടണം
അതെ അതെ അതുമല്ല നമ്മള ഇരു കാശല്ലേ എല്ലാം പൈസയല്ലേ എത്ര രൂപയാ ഇപ്പം ബീഫിനൊക്കെ എന്തോ വിലയാ
മീന് കിട്ടാനില്ല ഇന്ന് ഇപ്പോ നാളെ മുതലൊന്ന് മീന് കിട്ടാനേ ഇല്ലല്ലോ
ആഹ് മീനും ബീഫും എല്ലാം എന്ത്‌ വിലയാ ബീഫും ചിക്കനും ഒക്കെ ഭയങ്കര വിലയാ
ഭയങ്കര അല്ലെ കാരണം മീനും കൂടെ ഇല്ലാതെ താവുമ്പോ ബീഫിനും ചിക്കനൊക്കെ നല്ല വില അങ്ങട്ട് കൂടും
അതും അല്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഈ ബീഫ്ന്ന് പറഞ്ഞ് അവര് തരുന്ന ബീഫ് തന്നൊണോ നമുക്കങ്ങനെ അറിയാനാ ഇപ്പം പറയാൻ പറ്റത്തില്ല ആ ഈ ചിലര് ആഹ് ചില കേസൊക്കെ കണ്ടിട്ടില്ലേ ഏഹ് നൂസിനകത്തൊക്കെങ്ങനെ ബീഫ്ന്ന് പറഞ്ഞിട്ട് പ ക്കെ കൊടുക്കുന്നവരുണ്ട് നമ്മുക്കറിയില്ലല്ലോ നമ്മള് നോക്കുമ്പം എല്ലാ ഇറച്ചിയും ഒരുപോലെ ഇരിക്കും ചിക്ക മാത്രല്ലേ വ്യത്യാസം വര
വ്യത്യാസ ചിക്കനും കേടാണ് ചിക്കനും അധികം കഴിക്കണത് കേടാണല്ലോ ഹും
അതെ ചിക്കനും കേടാണ് എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങ് നോക്കുണെ നമുക്ക് പച്ചക്കറി പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ പച്ചക്കറി വിഷംല്ലേ ആഹ്
ക്കറിൽ വിഷാംശം അടുങ്ങിയ പച്ച ക്കറികളല്ലേ വരുന്നത് അത് കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെണ് അതിലോട്ട് ആക്കിടുക്കുന്ന മ്മക്ക് അറിയില്ലല്ലോ
അതെ അതെ ഒരുപാട് സാധനങ്ങൾ അവരതിൽ യൂസ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത വിഷ രുചി കൂട്ടാൻ വേണ്ടിട്ട് ഓരോന്ന് യൂസ് ചെയ്യുന്നതാണ്
ആഹ് നമ്മൾക്ക് നല്ലത് നമ്മളെ ചീരയിലിം ചീരയില നമ്മള് വീ വീട്ടിലുണ്ടാക്കണതിക്കാ നമ്മളെ പപ്പായ നിങ്ങള് പപ്പായ കറി വെക്കലുണ്ടോ
പപ്പായ കറി വെക്കത്തില്ല ഏഹ് തോരൻ വയ്ക്കുംവിടെ
കറി വെക്കും ഞങ്ങളിവിടെ കറി വെക്കും നമ്മൾന്തെങ്കിലും വല്ല്യയ പരിപാടിയൊക്കെണ്ടായിട്ട പപ്പായങ്ങോട്ട് എടുത്തിട്ട് കറി തേങ്ങ അരച്ചിട്ട് കറിങ്ങോട്ട് വെക്കലാ ഇവിടെ ഏതിലായിട്ട്ന്തൊക്കെയാ പപ്പായ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെട്ട് വേവിച്ചെടുക്കും
ആണോ
എന്നിട്ട് അത് എന്ത് ഉപ്പൊക്കെട്ട് വേവിച്ചെടുത്ത് എത്തിട്ട് പിന്നെ അത് വേവുന്ന സമയത്ത് പുളിണ്ടല്ലോ പുളി അതിലോട്ട് ഒഴി ച്ചൊടുക്കും പിന്നെ നമ്മളെ തേങ്ങാ ചെ
അതോ വാളമ്പുളിയോ
സാദാ പുളി മതി വളം പുളിയല്ല സാദാ പുളില്ലേ
ആഹ് ആഹ്
കൊടംപുളിയല്ല നമ്മളെ സാധാ വാളം പുളിന്നെണ്
ണോ ആഹ്
ആഹ് വളംപുളി അത് അതിലോട്ട് ഒരുപാട് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കില് നമുക്ക് അതിനനുസരിച്ചൊക്കെ നമ്മുടെ വീട്ടില് കുറച്ചൊക്കെ ഉണ്ടാക്കിയടു അതിനനുസരിച്ച് ഒരു നെല്ലക്കെ വലുപ്പത്തിലൊക്കെ എടുത്തിട്ട് മതി പിന്നെ നമ്മള് തേങ്ങ ചെറുകിയ എടുത്തിട്ട് അതിലോടെ നല്ല ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി അക്കെ ഇട്ട് കൊടുത്തിട്ട നേരം പച്ചമുളക് പച്ചമുളക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണ്ടല്ലോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല ഇട്ട് കൊടുക്കാണെങ്കിൽ പിന്നെ ഇതിലോട്ടിട്ട് അരച്ചെടുക്കണ്ട ഇതിലോട്ട് ഇട്ട് കൊടുത്തില്ലെങ്ക ങ്കിൽ നമ്മ തേങ്ങയുടെ കൂട്ടത്തി അരച്ചെടുക്കണം എന്നിട്ട് അരച്ചെടു ത്തിട്ട് നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ട് നമ്മളതിലോട്ട് ഒഴച്ച് കൊടുത്തിട്ട് പിന്നെ കടക് കറിവേപ്പിൻ്റെല്ല വറ്റൽ മുളകൊക്കെട്ടിട്ട്ന്ന് താളിച്ചെടുക്കാ അത്ര പണിയള്ളൂ
ആ അത്രേള്ളൂല്ലേ പക്ഷെ ആ ഇതുവരെ വെച്ച എല്ല ന്തായാലും ഒന്ന് വെച്ച് നോക്കണം
ആ അതിലേക്ക് മീൻ പൊരിച്ചത് പപ്പട പൊരിച്ച കൂടിണ്ടായിണ്ട് അടി പൊളിയായി ഇവിടെക്കെ കല്യാണ ഇവിടെ എല്ലാരും കൂടു ആളുകളൊക്കെ കൂട്ടുന്ന സമയത്തൊക്കെ നല്ല ഇഷ്ട എല്ലാർക്കും ഇഷ്ടാണ് അതൊക്കെ ഉണ്ടാക്കിട്ട് പക്ഷെ നമുക്ക് ശരീരത്തിനും നല്ലതാണല്ലോ അതെ ക്ക പപ്പായ നമ്മെ യൂറിക്കാസിഡ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവൂല്ലോ നമുക്ക് ഓക്കെ അയിനൊക്കെ നല്ല
യാ എന്ന് പറയുന്നത് ഞങ്ങ കോമക്കായ
ഞങ്ങള് കർ ഞങ്ങള്ൾ പറയല് പപ്പായന്നല്ല പപ്പായന്ന് ഞങ്ങള്ൾ ഇംഗ്ലീഷിലടെ പപ്പ
ആഹ് അതെ
പക്ഷെ ഞങ്ങളിവിടെ കർമ്മൂസ കർമ്മത്തി അങ്ങനെയൊക്കെയാണ് പറയലേ
അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാത്തൂരല്ല എന്താ അത്
അതാണ് ഞങ്ങള്ൾ ഞങ്ങളെ നാട്ടില് അങ്ങനെയാണ് പറയുന്നത്
ആഹ് ഓരോ നാട്ടിലും ഓരോ വ്യത്യാസങ്ങളുണ്ട്
ആഹ് പല നാട്ടിലും പല ഭാഷയാണല്ലോ ഓരോന്നിനും ഓരോ ഭാഷ അതണല്ല അവസ്ഥ
അതേ അപ്പം നമുക്ക് മലയാളമാമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാത്ത കാര്യം മറ്റ്
മലയാള മലയാളം പല പല ക്ലാങ് കൂടിയാണ് പോണതേ
അതെ അതെ
ഓരോ നാട്ടക്കും ഓരോ സ്ലേങ്ങണ്
അതെ
ഞങ്ങളെ നാട്ടിലൊക്കെ ഞങ്ങളെ നാട്ടിലത്തെ ഭാഷകട്ടങ്ങളെ ചിച്ച് ചിച്ച് ചിരിച്ച് മരിക്കും
ആഹ് അതെ അതെ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു കൂട്ടുകാരെ ഉണ്ടേ
ഒപ്പിച്ചച്ച് പറയുന്നുണ്ട് നിങ്ങളൾ അതിനനുസരിച്ച്
ആഹ ആഹ് അതെ അത് അതാ ഞാനും ഓർത്ത നല്ല പോലെ പറയുന്നുണ്ടല്ലോന്ന് അതാണ് ഇടക്കൊന്ന് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് വേറെ സ്ലാങ്ങ ആന്ന്
ആ വേറെ സ്ലാങ്ങാണ് ഇപ്പൊ ഈ ഫോണോ ഫ്രണ്ട് കോള് വിള വിച്ച് വിളിച്ച്പ്പിച്ചോ നമ്മള് ഭാഷ നല്ല ഭാഷക്കായി ഇപ്പൊ വീട്ടി തന്നെ സംസാരിക്കുമ്പോ നമുക്ക് ഭാഷയക്കെ നല്ലൊരു മാറ്റം വന്ന്ണ് ഇങ്ങനെ സംസാരി സംസാരിച്ച് ഇപ്പൊ ഈ ഒരു ഫോണില് ഒരു ഫോണിലല്ലാം നമ്മൾ ചെയ്യണത് പല ഫോണിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാര ഭാഷിംഇങ്ങനെ കേൾക്കുമ്പോ ഞമ്മക്കും തന്നെ ഓൾറെഡി അ എന്താ അതുപോലെ നമ്മുക്ക് സംസാരിച്ചൂട എന്നൊക്കെങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ച് തൊടങ്ങിട്ടിണ്ട് ഇപ്പോ
ആഹ്
മക്കളെന്നെ ഇപ്പൊ കളിയാക്കൂ ന്നെ ആ ഇങ്ങളെ ഭാഷക്കെ ഇപ്പ മാറിയോന്നൊക്കെ ചോദിച്ചിട്ട്
ആഹ് അതെ അതെ ഒത്തിരി ആ മാറുന്നുണ്ട് ഭാഷല്ലേ ഉം ഫ്രണ്ട്സായിട്ടൊക്ക സംസരികുമ്പോ അല്ലേലും അങ്ങനെ നമ്മള് കൂട്ടാരൊക്കെ വിളിച്ച് സംസാരിക്കുകയാണേലും അങ്ങനെയാ ഇപ്പം വേറെ തൃശ്ശൂര അങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പം അവരെന്ത് കൂട്ടാ എങ്ങനെയാ എങ്ങ എന്നിട്ടെന്താ അങ്ങനെ ഒരു ഒരുമാതിരിക്
സ്കൂൾ മലയാള സെക്കൻ്റലൊക്കെ ആ് എല്ലാരു ഒര കുറെആൾക്കാര് ഭാഷ ഇങ്ങനെ കേൾക്കും മലയാള സെക്കൻ്റെ ല് ള്ള അതേ പോലത്തെ ഭാഷ ന്നെണല്ലോ നിങ്ങളൊക്കെ പറയ്ണത്
അതെ അതെ ഞങ്ങൾ അച്ചടി ഭാഷക്കാരാ ഞങ്ങ
അത്പോല് തന്നെണ് പറയ്ണത് ക്ഷെ എങ്ങനെയറിയാം വിജാരിക എങ്ങനെ അങ്ങനെ പറയാം ക്ഷെ ഓരോ ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ച് വരുന്നേതിനനുസരിച്ചാണലേ നമ്മളെ ഭാഷകൾക്കൊക്കെ അങ്ങനെ മാറ്റം വരുന്നത് അല്ലേ
കറക്റ്റ് ഞങ്ങള് മലയാളം ഞങ്ങള് കറക്റ്റ് ഇതാ പറയുന്നേ അതായത് കറക്ക് നമ്മൾ മലയാളം എങ്ങനാണോ അങ്ങനെയാ ഞങ്ങൾ പറയുന്നത്
ആ അതാണച്ചാൽ അ ഞാൻ വിളിച്ച അധികം പേരും അങ്ങനെ ന്നെ പറഞ്ഞത് ഇതേ പോലെ നിങ്ങളെ ഭാഷൽ ഓരോ ഭാഷയിലും പിന്നെ ഞങ്ങളെ നാട്ടിൽ ക്ക് ഇങ്ങൾ വിളിക്കുമ്പോളാണ് ഈ ഭാഷക്കെ ആയി പേര് പിന്നി കുറെക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് ഇന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോ പെയവുകളൊക്കെ ഉണ്ടാവും
അതെ ഈ ചെല ഈ വാക്കുകൾ വരുമ്പോഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആ കൂട്ടേര് എന്നെ വിളിക്കാനുള്ളു നമ്മള് പെട്ടന്നിങ്ങനെ വിചാരിക്കും ഇതെന്താ ഇവര് ഇങ്ങനെ പറയുന്നേ. ആ ഇങ്ങ്യ ഹയ്യോര് വാ വാക്ക് എന്തോ തൊറപ്പ് കട്ടയോ അങ്ങന ങ്ങാ ഒര് വാക്ക് അപ്പ ഞാനിങ്ങനെ ഇങ്ങനാലോയി എന്ത് തൊർപ്കട്ട ഞങ്ങൾ ഹോസ്റ്റലിൽ നിക്കുന്ന സമയത്താണ് അപ്പ ഞാ എന്നോട് കൂട്ടുകാര് പറഞ്ഞു തൊറപ്പകട്ട എടുത്തിട്ട് വാ. ഞാന് ഇങ്ങനെ തൊറപ്പുകട്ടായോ അതെന്ത് സാധനം എന്തൊരു കട്ടയാണോ മ്മക്ക് അറിയത്തില്ലല്ലോ ആദ്യായിട്ട് കേക്കുമ്പോ. ആ ചൂല് ഉ ഉണ്ടല്ലോ അതിനങ്ങാണ്ടാണ് ഇ തൊറപ്. പ്പ് കാട്ടാന്നെങ്ങാണ്ട് പറഞ്ഞന്നേ.
ഇൻത്ത അത് ഞാൻ കേട്ടിട്ടില്യാട്ടോ ചുൽ ചൂലിന്നുവടെ ചൂല്ന്നെണ് പറയല്. ത്
അല്ല ഇവിടെ അവളുടെ നാട് വേറെയാണല്ലോ. അപ്പ ഞാൻ പറന്നതാ ഓരോ നാട്ടിലും ആ.
ആണല്ലോ ഹു.
അതെ അതെ അപ്പൊ ഞാൻ ചെലെത് പറയുമ്പോ അവള് ഇങ്ങനെ നോക്കി ഇരിക്കും എന്താ ഇവളി പറയുന്നേ.. ന്ന് പറഞ്ഞിട്ട് പിന്നെ നീ.. ഏറ്റവും കുറുക്കൊക്കെ വരുമ്പതന്നെ പറയുന്ന എല്ലം ഒന്ന് തന്നാ പക്ഷെ ചെല വേടുകൾ ഒരുപോല.
അതന്നെ പറയുന്നതൊക്കെ ഒര് ഭാഷ. ഷന്നെണ് ഒര് സംസാരെന്നെണ് പക്ഷെങ്കില് വാക്കുകള് ഓരോന്നും ഓരോ മോഡൽലാണല്ലോ. പറയുന്നത് മലയാളത്തിന്റെ ഒര് പ്രത്യേകതയാണ് അത്. ഓരോ നാട്ട്ക്ക്.
ആ അതെ എടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഒര് കോള് വരുന്നുണ്ടേ.
ഓ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ.